ആഹ്
രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും എത്ര മണി
ഞാൻ ഏഴ് മണിയെക്കാവുമ്പോ എണീക്കും
ഏഴ് മണിയാ
ഏഴ്
നീ എത്ര മണിയുടെ ബസില് പോണ
എട്ടരയുടെ
അമ്മ ഓണാക്കിയേ എട്ടരയുടെ ബസിലാ ഹോട്ട് സ്പോട്ട്
ഓ
ഉം നിൻ്റെ അനിയത്തി എന്ത് ചെയ്യുന്നടി
ആ പെണ്ണ് ടി വി അങ്ങാണ്ട കാണുന്നു
നിനക്ക് എന്താണ് അതിനെ കുറിച്ച് പറയുമ്പ ഇത്ര ഇത്
അയ്യോ അവള് ടി വി കാണ് ഞാനാണെങ്കിലേ തലയില് രണ്ടു ദിവസമായി തല കുളിച്ചിട്ട് എനിക്കാണെങ്കിൽ തൊണ്ടവേദന ഉള്ളതുകൊണ്ട് തല അതിന്റെ തലയിൽ താരനൊക്കെ ഇങ്ങനെ കട്ടയായിരിക്കണ് അങ്ങനെ ഞാൻ ആലോചിച്ച ഉം
ഓ ഓ എന്തിനാണ് ഉടായ് പിറന്ന് നീ എപ്പഴും ഇങ്ങനെ തന്നെ... എന്നിട്ട് എന്തായാലുംങ് പറഞ്ഞോ പോ നായികാരണങ്ങൾ...
ഉടായിപ്പൊന്ന ചോറ്- ചോറ് വേണ്ട
ആ ഹ് ചമ്മന്തി ഇല്ലാതെ ഇത്തിരി
ചപ്പാത്തി ചമ്മന്തി ക്കാളും തിന്നു നല്ലത് ചപ്പാത്തിയും ചോറും ഇല്ലേ ചോറും ചമ്മന്തിയും തിന്നുന്നത്...
ചപ്പാത്തിക്ക് ചമ്മന്തി ഏര്ന്ന്
ഞാൻ കൊറച്ച് ഇപ്പും മൊളകും ഞ് എവിടെ യാലും അങ്ങ് ത്‌ന്നോളും പിന്ന വേറെ ആ നമ്മള് കല്യാണത്തിനെ പറ്റി പറയാം എന്റെ കല്യണം ഒന്നും ഉടനല്ലട്ടോ നീ ഒളിച്ചോടൊന്നും പോവല്ലേ ഒളിച്ചോട ഒന്നുംല്ലാതിരിക്ക ഹ ഹ ഇത് കല്യാണ ആരും അറിക്കാ തൊന്നും നടത്തല്ലേ ട്ടോ
ആഹ് അറീച് നടത്താനുള്ള കാശ് ഇല്ലാതൊണ്ടല്ലേ ഇപ്പ അറിക്കാതെ നടത്തുന്നത് അ കല്യാണം നടന്നതിന് ശേഷം ഞാൻ പറയും. കല്യാണം കൈഞ്ഞോ.
ആ കൊള്ള പൊളിക്കും ഹ ഈ വർഷംകാണോടി
എനി ഞ്ഞില്ല എന്റെ പൊന്നുമക്കള അതിനെക്കറിച്ചൊന്നും നമ്മൾ ചിന്തിക്കുന്നുല്ല സംസാരിക്കുന്നുല്ല എന്തേലും ഉണ്ടെങ്കി എന്റെടുത്ത് പറയും
എടുത്ത അടിച്ച പോല ഒന്നും ചെയ്യണ്ട കേട്ടോ ആലോചിച്ചിട്ട് മതി ഇനി എന്റെ അവസ്ഥക്കായപ്പോഴ ചിലപ്പം നിന്നെ കൊണ്ടൊന്നും താങ്ങൂല
നോക്കാട്ടെ എന്താ എന്തടെ ഈയാക് വേറ ഒരു സബ്ജറ്റൂല്ലേ
ഇതൊക്കെ റിലവന്റ് ആയിട്ടുള്ളതാണ് മോളെ
ആ് ഉരുളവണ്ടിണ്ട് അങ്ങനെ ഇപ്പ നിരുള വണ്ടിണ്ട
ചേട്ടൻ കളിക്കതൊന്നൂല്ലേ?
അങ്ങനെ വിളിയൊന്നുല്ല അങ്ങോട്ട് വിളിച്ചാ വിളിക് ഇങ്ങോട്ട് വിളിക്കാറെ ഇല്ല അത് പണ്ടെ ഇല്ല
ഹന്ത്റ്റി നീയാങ്ങോട്ട്ളിക്കണ
ഞാൻ അല്ലെങ്കിലു മടിച്ചിയാടി ഞാൻ ഒരാളെ വിളിക്കാറൊന്നും ഇല്ല
ക്കൂലെ അത് ശെരിയാ ഇത് ഇതന്നെ ഇപ്പൊ ഇത് ആവശ്യാണ്
ഏ
ഇത് തന്നെമ്മള് ഹ ഹ ഹ ഹ ഹ ആ
മണി മാറ്റസ്
ആ ട്രൂ ചേട്ടപ്പഴേങ്ങാൻ കല്യാണം കഴിക്കൊ
എന്തോ ചേട്ടന് കല്യാണന്ന് വേണ്ടന്നാണ് ചേട്ടൻ പറയുന്നത്
വേണ്ടന്ന
ഓ
വേറെ ആരുണ്ട് വർഷയയുടെ ചേട്ടോണ്ടല്ലീ ഇപ്പൊ കാണല്ലല്ലോടി പത്രോടാൻ ഇവിടെ ഇല്ലി
ഉണ്ടല്ലോ അവിടെ പത്രം ഇടുന്ന വീട് നിർത്തി കാണുമായിരിക്കും
പോടി ഇവിടെ ഇടത്തില്ല മേൽ ഇടും
ആ
ഡെഞ്ചുന്റെ അവിട
ആ
കഴിഞ്ഞ കേരള കൗമുദി കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിക്ക ആരുന്നു വർഷേടെ ചേട്ടാനായിരുന്നോ
ഉം ഉം
വൈഷ്ണവ് അണ്ണൻ വരുവോ
വരൂന്ന് ചോദിച്ചാല് ഇടക്ക് കുറേനാള് ഉണ്ടായിരുന്നു ഇപ്പ വീണ്ടും ട്രെയിനിങ്ങിന് പോയി
ഇപ്പൊ ഏത് പോർട്ടല് അറിയാമോതെങ്ങണം
ആ അതൊന്നും അറിഞ്ഞു ടെടി
അവള് വരുവോ
ഏ
അവള് വരുവോ
അവള് ഇപ്പൊ വന്നിട്ട് എത്ര ആയാ എന്തോ എനിക്ക് തോന്നുന്നു കൊറച്ച് നാള് മുന്നേ ഇങ്ങോട്ടൊക്കെ വന്നായിരുന്നു കാണക്ക ഒന്നും ഇല്ല അവള് മറ്റെ വെള്ളിയാഴ്ച എങ്ങണം വരും ഞായറഴ്ച അങ്ങ് പോവും
തീരാറായില്ലേ ടി കോഴ്സ് ഒരു വർഷം ആവാറായില്ലേ
ഓ ആറു മാസമാണ് മറ്റെ കോഴ്സിന്റെ ഇത് പറയുന്ന പിന്നെ അവർക്കിപ്പോ പ്രാക്റ്റീസ് സെക്ഷൻ നടന്നൊണ്ടിരിക്കുന്നത്
വല്ലം കിട്ടി എഴുതിട്ട് കിട്ടുന്നുണ്ടോ
അതിന് എഴുതില്ലടി അവള് അപ്ലൈ ചെയ്തേക്കുന്നേ ഉള്ളൂ ഏതൊ ര രണ്ടന്ന ചെയ്ത് അതിന് എന്നാണോ എന്തോ എക്സാം
ഇപ്പൊ കൊറേ ലാസ്റ്റ് ഗ്രേഡ് മറ്റേ റെയിൽവേയുടെക്കെ വന്നിട്ടുണ്ടായിരുന്നു
ഉം അവള് റെയിൽവേ അല്ല എസ് എസ് സി ന്ന് പറഞ്ഞ വേറെ എന്താരാ ന്തോ എനിക്കഅറിഞ്ഞൂട
എസ് എസ് സി അല്ലേ റേയിൽവേ
അല്ല റെയിൽവേ വേറെ അല്ലേ
റെയിൽവേ ആർ ആർ ബി
ആ
എസ് എസ് സി ൽ തന്നെ വരുന്നത് തന്നടി ആർ ആർ ബി ഒക്കെ ആർ ആർ ബി എൻ ഡി എ
ഹലോ
ആ സ ആർ ആർ ബി സെപ്പറേറ്റ് ആയിട്ടുണ്ട്
ഉ ബ
എന്ത അരിച്ചു പറക്കുന്ന
ഏ
എന്തര് അരിച്ചു പറക്കുന്ന
അരിച്ചു പറക്കിയത് അല്ലെടി ഫയല് എടുത്ത് വെച്ചത് ഇന്നാണെങ്കി ഒരു പേന കൊണ്ട് കളഞ്ഞു പിൻ പോയിന്റ്ന്റെ പേന യാണ് ഞാൻ എഴുതുന്നത് ഈ ക്ലാസ്സ്‌ ക്ലാസ്സില്
ക്ലാസ്സില്
അ
ഇ തക്കാലം റേയിഞ്ച് ഉള്ളടത്തോട്ട് നിക്ക് മോളെ ഹലോ റേഞ്ച് ഉള്ളടത്തു
എന്ന് വെച്ചാ റേഞ്ചു പോയി ഇവിടെ റേ ണങ്കി അങ്ങനെ ഇടമൊന്നും ഇല്ല ആക്ച്വലി എല്ലായിടത്തും കണക്കാം
ഓക്കെ ഓക്കെ ഇതും കൂടെ ആഹ ഇത് ഇനി നാളെ വിളിക്കോ
ഓടെ ഓടെ
ബുക്കാറോ ചിന്ന കുട്ടി
ബക്കാറോയ
വിശക്കെ നന്നു
ആഹ എനിക്ക് പശി ഞാനും തിന്നാൻ പോണ് ചോറിട്ടില്ലേ എടുത്തോണ്ടത് തിന്നെയാണ്
എല്ലാടി ഞാൻ ചോറ് ഞമ്മൾ ഫോണൊന്നും അവന്നെ എടുക്കാറില്ല
ഉം
പുതിയ ശീലങ്ങൾ പഠിച്ചു വരു എന്ന അദ്ദേഹക്കൻ ചോദിച്ചു
എന്താ പൊന്നി കാക്കയൊക്കെ പല രീതിയിലും പറക്കൂടേ
കാാക്കയാക്ക ഇ്പ തലഗൂത്തനെ അടി ബർക്ക
പറക്ക പററ
കന്റെ പോന്ന തന ആ സത്യം പറഞ്ഞ എല്ലാം കൊണ്ട മാടി ഇ ഇടരിക്കുവാണ് ഓത്ാവ ജന്നത്ത ബയകട്ട സാറിന്റെ ചീത്ത ഞാൻ എന്ത് രീതാലും കുറ്റം കണ്ട പിടിക്കാൻ നടക്കുന്ന ഒരു സാറ്
ഉ
ഒരു വ അവിടുത്തെ സീും ഉണ്ട് ട്ടാ അങ്ങനെ എന്നോട് മിണ്ടത്തില്ല കാരണംന്ന് വെച്ചാ എന്നോട് മിണ്ട്പ ഞാൻ തിരിച്ച എല്ലാത്തിനും മറുപടി അറിയാം ഞാൻ നോക്കുമ്പോ അങ്ങനെ അവിടെ തലതല്ലി ഇരുന്ന് ചിരിക്കുന്നതാണ് അതുകൊണ്ട് എന്റെ ച വിളിക്കുന്നത് അപ്പൊ കാര്ം ഞാൻ ഇങ്ങനെ കാര്യൊക്കെ അങ്ങനെ അണ ഇങ്ങനെയ അെ അങ്ങനെ ഭയങ്കര പെട്ടെന്ന് ചിരിക്കും കേട്ടാ ഞാൻ എന്റെ എക്സ്പീരിയൻൻസ്ന്ന് ആങ്ങിയൊക്കെ കാണുമ്പോ അങ്ങനെയുള്ള തന്നെിരിക്കൻ പിന്നെ ചീത്ത വിളിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് സെക്സ് അതിന്റെ താട എത്തണ്ട് അങ്ങനെയാണെങ്ക ത്രന്ന
അത് ശരിയാ നിന്റെ ആക്ഷേയം കണ്ട കഴിഞ്ഞാൽ ആ കയ്യിൽ ചിരി വരും അതൊരു രീതിയുണ്ട് അവ പൊട്ടത്തന പോലെ വിളിച്ചു പറയും മലപ്പൂർ പറയുന്നണന്ന പക്ഷെ
എന്ത രടി
ങ്ങന എന്തേലും പൊട്ടത്തനെ മാറ്റിയര് ആിട്ട അ
അത് ഇന്റെ ആരാ പറഞ്ഞു ഉള്ളീ് ഉള്ളീന്ന്ൊന്നും വര വന്നി ഇല്ല ഞാൻ പറഞ്ഞഞ് ഞാൻ ഉള്ളീറെ ഉള്ളി ഒന്നും ഒളിച്ച വെക്കാതെ പറഞ്ഞത അപ്പൊ എന്നോട് പറല്ലേ ആ ഉള്ളി വാങ്ങാ മറന്നോയി
ഞാൻ അടെ സീരിയ ആയിട്ട് എന്റെ ഭാഗം എക്സ്പ്െൻ ചെയ്തോണ്ടിരിക്കഏ തിരിച്ചങ്ങോട്ട പററല്ലേ പുള്ളി വാങ്ങ മറം നല്ല ഉള്ളി വാങ്ങ
ഉ
കാണക്ക വരുന്ന് വിചാരിക്ക കൊഴപ്പില്ല എന്തായാലും അവിടെ എനിക്ക് എക്സിസ്റ്റൻസ് കുറവാ സ്ഥിരമായിട്ടുള്ള സ്ഥാന ഇല്ല അ
ആ ആ രീതിൽ ചെന്ന് കാണിക്കുന്ന
ഞ എന്ത് കാണിക്കണം ഇത്തിരി നേരം കിടന്നു റങ്ങ
ഹം
ഉച്ചനക്ക് ഉറക്കം ഇല്ലാടി ഇവിടെ എപ്പഴാ പിരിച്ച്ു ഞാൻ എപ്പഴ എവിഴന്തും ചോദിക്കി ഇപ്പ ഇന്ന് പിടിച്ചു വിട നളെ പിടിച്ചു വിടന്ന്ഒക്കെ
അല്ല നീേ അവിടെത്തന്നെ മറ്റേ കടകളില എന്തെങ്കിലുമൊക്കെ ചോയിിച്ചിരിക്കണോ ശമ്പളമൊക്കെ ചോയിച്ച് ചോദച്ച് വെക്കണം ചാസ് ഒന്ന കഴിഞ്ഞാ അവര് പറയാണെങ്ക നമക്ക് ഇവിടെ
ഉ ഞാൻ അങ്ങനെയൊക്കെ അവിടെ എവിടെ എവിടെൊക്കെ നോക്കുന്നുണ്ട്ട ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ നോക്കിയിട്ടുണ്ട്
ഉം
ഈ സമയം എനിക്ക് ഓക്കെ അടി ഈ ഒമ്പത് മണി ൂ
ആഹ് സമയം അതാണ് എല്ലായിടത്തും സമയം അങ്ങ് സെറ്റ് ആകണംന്ന്
രാത്രി ആയി പോയാ ഒറ്റക്കാവുന്നത് പേടിയാ ഒറ്റക്ക് എനിക്കിപ്പോ പ്രശ് നൊല്ല പണ്ടായിരുന്ന് എനിക്ക് എപ്പഴും ഒരാളെങ്കിലും കൂടെ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഓക്ക ആണ്. എനിക്ക് ഒറ്റ ക്കെവിടെ വേണോ പുവ്വാ നി ക്കാം കൊറച്ചേരം ഇതെ പക്ഷെ വൈകി ട്ടാവും തോറും പന്നി വരും വൈകിട്ട്
പന്നീനേണ് പേടിയല്ലേ?
അതെ ഉള്ളൊരു കൊഴപ്പം പന്നി ഇങ്ങനെ കുത്തിയിട്ടാലാ
ഉം ഇപ്പൊ പന്നി ഇവിടെയൊക്കെ കൊറഞ്ഞു ട്ടോ എനിക്ക് തോന്ന്ന്ന്എല്ലാരും പിടിച്ചു തിന് തിന്നന്ന്
കൊല ഇടിച്ച് കൊല്ല കൊ കൊന്നോണം ഇടിച്ചിട്ടേക്കര്ത്.
ഹും ശരിയെന്നാ.
ഓക്കെ ഗുഡ് നൈറ്റ്
നാളെ വിളിക്കാം, ഗുഡ് നൈറ്റ്.